ഹലൊ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾകുന്നുണ്ട്.
ആഹ് ആഹ്. എന്താ ഭക്ഷണൊക്ക കഴിച്ച് കെടന്നോ?
ആഹ് കെടന്നാർന്ന്.
ആഹ്. ആഹ് ഞങ്ങള് കെടക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഫോണൊന്ന് ഇട്ത്തോക്ക്യതാ. ആപ്പൊ പിന്നെ മെസ്സേജ് ഒക്കെ ഇങ്ങനെ വര്ന്ണ്ട്. അപ്പൊ ന്ന് കോള് ചെയ്യാലോ വിചാരിച്ച്.
ഉം ഉം. എന്താ സബ്ദം കേക്കുന്നെ?
അത് ഫാനിന്റെ സൗണ്ടാണ്. പിന്നെം ക്ലൈമറ്റ് മാറിയ കാരണേ സൗണ്ട് ഒക്കെ മാറീക്ക്ണ്. ഇ മൂക്കടഞ്ഞിട്ടേ അയതിന്റെ പ്രശ്നം രണ്ടു ദിവസം നല്ല മഴല്ലേ, ഉം അപ്പൊ അത് സൗണ്ടാണ്. ആ അവിടെ മഴ ഇണ്ടൊ.
ആ ഉണ്ടല്ലോ.
ഉം എന്തായിരുന്നു സ്പെഷ്യല്. ഭക്ഷണം ഫുഡൊക്കെ ഇണ്ടാക്കിയ സ്പെഷ്യല്.
ഇന്ന് ചിക്കനുണ്ടായിരുന്നു.
അതെ ഉം
ഉം പിന്നെ തോരനുണ്ടായിരുന്നു.
ഉം ഉം ചിക്കൻ എങ്ങനെ വറുത്തതാ.
ആഹ് വറുത്തത്. പിന്നെ കരള് തോരൻ വെച്ചത് ഉണ്ടായിരുന്നു.
ആഹ് അതെങ്ങനെ.
അത് അമ്മയാ വെച്ചത് എനിക്കറി
ഹ്ഹ്ഹ് അത് ശെരി. ആഹ് ആഹ് അല്ല അങ്ങനെ വെക്കോ ഇക്ക് അറീല്ലട്ട അത് ഞാൻ എങ്ങെയാ ചോയ്ച്ചത്. ഉം ആഹ്. പിന്നെ വേറെന്തക്കയാ വിശേഷങ്ങള്.
വേറെന്താ വിശേഷം. ഇവടെ നമ്മളെ വീട്ടില് പെറ്റൊണ്ട്. പെ റ്റിന്റെ പേര് റൂബി ഇന്നാണ് പിന്നെ ഗാർ ഡൻ ഇണ്ട് പിന്നെ എന്താ.
ഉം
വീട്ടില് അമ്മ, പപ്പ, ചേട്ടൻ, ആഹ് ഹസ്ബൻ്റ്, ഒക്കെ ഇണ്ട്.
അതെ നിങ്ങളെ വീട്ടിലാ.
എന്റെ വീട്ടില് അമ്മ, പപ്പ, ആഹ് അനിയൻ, അനിയത്തി, ഉണ്ട്.
ആതെ ആഹ് അനിയത്തിരെ പഠിക്കാണോ അതോ കല്യാണം കഴിച്ചിട്ടുണ്ടോ.
ഇല്ല അവള് പഠിക്ക്യാണ്. അഞ്ചാം ക്ലാസ്സിലാണ് അവള്.
ആഹ് ശെരി. കൊച്ച് കുട്ട്യാണ്. ആഹ്. അനിയനോ.
അനിയൻ അവൻ ജോലിക്ക് പോകുന്ന്.
അതെ. ആഹ് ആഹ് ശരി. അപ്പൊ ഇവിടെ പെ സിനിമ വളർത്ത്ണതാരാണ് അതെ. ആഹ് അത് ശെരി. എന്താ റൂബി ഇന്നാ പേര്.
ആഹ് റൂബി
ആഹ് ആഹ്. മക്കളൊക്കെ ഉണ്ടോ ഇങ്ങക്ക്.
ഇല്ല ഇല്ല. ആഹ് ഫൈവ് മന്ത് ആയതേ ഒള്ളു കല്യാണം മേരേജ് കഴിഞ്ഞിട്ട്.
അതേയോ. ആഹ് അത് ശെരി ആഹ്. അപ്പൊ കൂട്ടിന്നൊരാള് ഇണ്ടല്ലൊ. കളിക്ക്ക്കാനൊക്കെ അവന്റെ കാര്യങ്ങളു നോക്കാന ക്കെ ഉം ഉം. അപ്പൊ കല്യാണം കഴിഞ്ഞി ട്ട് പൊറത്തൊക്കെ പോയിര്ന്നാ.
ആഹ് പോയാരുന്നു. ആഹ് പോയി പോയി. മൂ മൂന്നാറ്, ഊട്ടി, വാഗമൺ അവിടെ ഒക്ക പോയാരുന്നു.
ആഹ് അത് ശെരി. ഉം ഇപ്പം ചേട്ടായി എന്ത് ചെയ്യുന്നു വർക്ക്
ഇന്താ
എൻ എന്താണ് വർക്ക് ചെയ്യുന്നത് ഏട്ടൻ.
ആഹ് ഏട്ടൻ ഷോപ്പ് ഷോപ്പ്
ആഹ് അയ് ശെരി ആഹ് ആഹ് പിന്നെ അച്ഛനും അമ്മേം എൻ്റതാ എൻ്റത് തേട്ടീ
ഓക്കേ
ഏഹ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് ണ്ടോ?
ന്താ?
അല്ല ഞാൻ ചോദിക്കയാ
ഏജ് ചോയിച്ചൊണ്ടാണോ?
ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് കരണം ഞാ ആഹ് ആഹ്ഓക്കെ ഓക്കെ ഞാന് മൂന്ന് കൊച്ചുങ്ങള അമ്മേണ്. ഉം ആഹ് ഒരാള് ഏഴാം ക്ലാസ്സില് ഒരാള് മൂന്നാം ക്ലാസിലെ മോള് എൽ കെ ജി ല് ഇപ്രാവശ്യം ചേർത്തു.
ഓക്കെ
ആഹ് ആഹ് ഉം മോളെത്ര വരെ പഠിച്ചു?
ഞാം പ്ലസ് ടു കഴിഞ്ഞ് നിക്കുകാണ് അടുത്തഅ് ബി കോമ് കൊടുത്തിക്കുകാണ്. അലോട്ട്മെന്റ് ജൂലൈലേ അറിയാവൂ.
അതെ ആഹ് അപ്പൊഴേക്കും കല്യാണം കഴിഞ്ഞു.
ആഹ് കല്യാണം കയിഞ്ഞു. ലൗ മേരേജാ. ര്ന്നു അത് കൊണ്ട് പെട്ടെന്ന്
ആഹ് ഞാനങ്ങനെ വിചാര്ച്ചു പതിനെട്ട് വയസ്സ് പ്ലസ് ടുന്ന് പറഞ്ഞപ്പഴേ ആഹ് ശരി അത് കൊറെ എത്ര വർഷായി പ്രണയിച്ച്ട്ട്?
രണ്ട്.
ആഹ് അത്രായിട്ടൊള്ളൂ. അപ്പൊ പത്താം ക്ലാസ് സ് കയ്ഞ്ഞിട്ടൊ പ്ലസ് വൺ പ്ലസ് ടു
ആഹ് അതെ
ആഹ് അത് ശരി അ അ പിന്നത് വിട്ട് കൊട്ക്കാൻ പറ്റീട്ട്ണ്ടാവില്ലലേ. ഉം ഇന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് അങ്ങനാണ്ട് പോട്ടെ
ആഹ് താങ്ക് യൂ.
ആഹ് ഞാനങ് സംസാരി പെറ്റ്സാണ് കുട്ട്യളൊന്നുല്ല ആഹാ അപ്പ ഞാനങ്ങ് വിചാരിച്ചോയി ആഹ് ടൈമായിട്ട്ണ്ടാവില്ലാന്ന് അപ്പൊ പിന്നെ അഞ്ച് മാസയപ്പൊ പിന്നെ ആഹ് എന്താണ് കുട്ട്യളൊന്നും ആയിട്ടില്ല ങ്ങ് വിചാര്ച്ച്. പിന്നെ പഠിക്ക്ണ കുട്ട്യാണല്ലോ പ്ലസ് ടുന്ന് പർഞ്ഞപ്പോ മൻസ്സിലായി. ഉം ഒര്പാട് പ്രശ്നങ്ങളൊന്നുണ്ടായിര്ന്നില്ലല്ലോ കല്ല്യാണത്തിന്ന്? തടസ്സങ്ങളുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങള് പർഞ്ഞപ്പൊ പിന്നെ അങ്ങനാണ്ട് സാധിപ്പിച്ച് തന്നു. അതല്ലേ ഏറ്റവും വലുത്.
അതെ
ഉം ഉം
ഏതാ ഇഷ്ടപ്പെട്ട കളറേതാ?
എന്റെ ഇഷ്ടപ്പെട്ട കളറോ? ഉം അ അങ്ങനൊന്നുല്ല എല്ലാ കളറുഷ്ടാന്ന് അങ്ങനെ പ്രത്യേ കിച്ച്ട്ടൊര് കളറ് അങ്ങനൊര് ഇതില്ല എല്ലാ കളറുഷ്ട
ഉം ഉം
ഉം ഉം ഇങ്ങക്കേത്ഷ്ടാ റെഡോ? പലർക്കും പല ചോയ്സാണല്ലോ ആഹ് അഹ് ശരി ആഹ് എ കല്യാണം എവിടെ വെച്ചിട്ടായിര്ന്നു കയ്ഞ്ഞിട്ട്ണ്ടായിര്ന്നത്?
ആഹ് നമ്മളെ ആ എന്താ മണ്ഡപത്ത് വെച്ചിട്ട്
അതെ ആഹ് ആഹ് അഹ് ശരി ഉം അപ്പം കല്യാണത്തിനൊക്കെങ്ങനേണ് സദ്യ അതോ ബിരിയാണി ആയിര്ന്നോ?
ബിരിയാണി
ഓഹ് അത് ശരി ആഹ് ആഹ് ഏത് ചിക്കൻ ബിരിയാണിയാ?
ആഹ് ചിക്കൻ ബിരിയാണി
ആഹ് അത് ശരി ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ? വീട്ടി പോയിട്ട്ണ്ടായിര്ന്നോ?
ആഹ് വീട്ടിലൊക്കെ പോവും
അതെ ഉം ഉം കല്യാണം കഴിഞ്ഞ് വിര്ന്നൊക്കെ കഴിഞ്ഞിട്ട്ണ്ടായിരുന്നുല്ലേ കഴിഞ്ഞി
ആഹ് വിര്ന്നൊക്കെ കഴിഞ്ഞാര്ന്നു
അതേല്ലേ? ഉം പിന്നെ പെറ്റ്സിന്നൊക്കെ ഒരു ഭാഗത്ത് സൈടാക്കിയാ?
ആഹ് അവര് ഒറക്കവായി
അതെ ആഹ് ആഹ് അയ്ശരി അപ്പം ഈ പെറ്റ്സിനെ വളർത്തുമ്പഴേ, എന്താണ് അവര് ന്ത്‌ മാന്തില്ലെ നമ്മളെ? അപ്പൊ അമ്മളെ മേലൊക്കെ ത മുറിയാവൂലേ അപ്പതൊന്നും പ്രശ്നല്ല
ഇല്ലയില്ല നമ്മള് വീട്ടില് വളർത്തണേന് പ്രശ്ന ഇല്ല
അതെ
ആഹ് വേറെ വീട്ടിലുള്ളത് നമ്മളെ മാന്തണെങ്കില് അതേ ഒള്ളൂ പ്രശ്നം
ആഹ് അയ്ശരി ആഹ് ഈ പെറ്റ്സിന് ക എന്ത്‌ ഫുഡ കൊടുക്ക?
നമ്മള് കാറ്റ് ഫുഡുണ്ട് മെഡിക്ക സ്റ്റോളിന്ന് കിട്ടും പിന്നെ
ഉം അതെ അയ്ശരി
ചോറ് മീന് അതൊക്കെ കൊടുക്കും
അതെ ആഹ് അഹ്ശരിയാണ് അങ്ങനെ പൊർത്ത്ന്ന് ഫുഡ് അങ്ങനൊന്നും വേണംന്നില്ലല്ലേ? നമ്മള് വാങ്ങിക്കൊട്ക്ക്ണ ഫുഡൊന്നും അങ്ങനെ നിർബന്ധൊന്നുല്ല. നമ്മള് വീട്ടിലെന്താ അത് കൊടുക്കാ. ആഹ് ആഹ്. അപ്പൊ നമുക്കത് കട്ടെയ്ത് കൊടുക്കാൻ പറ്റോ?
ആഹ്
ആഹ് ആഹ് അയ്ശേരി. ഞാൻ കൊറേ കണ്ടിട്ടുണ്ടേയ്. അപ്പൊ ഞാൻങ്ങനെ ചിന്തിച്ചു. വര്ങ്ങനെ നമ്മളെ മാന്തീട്ടുണ്ടെങ്കി അത് നമുക്ക് പ്രശ്നല്ലേന്ന്ള്ളത്. പിന്നെ വ്രോടെ ചോയ്ക്കാലോന്ന് വിചാരിച്ച്. ഉം എയ്ന്താണ് കളറേതാ.? പെട്സിന്റെ ഏഹ് അപ്പൊ കാണാ നല്ല ഭംഗിണ്ടായിര്ക്കും.
ആഹ്
പാലൊക്കെ കൊട്ക്കോ?
ആഹ് പാലൊക്കെ കൊടു
ഉം പിന്നെ മഴക്കിഷ്ടണാ.
എ ന്താ
മഴൊക്കിഷ്ടാണോന്ന് ചോയ്ക്കാ.
വളയോ
മഴ മഴ
ആഹ് മഴ ഇഷ്ടാണ്.
ആഹ് ആഹ് ആഹ് മഴൊക്കിഷ്ടാണ്. ഉം ഇങ്ങള് ന്താണ് മഴക്കാല്ത്ത് സ്കൂളി പോയിട്ടുണ്ടാ? അമ്മള് സ്കൂൾ വണ്ടീല് പ്പ സ് സ്കൂൾ വണ്ടീലല്ല. പ്പ ഫുള്ള് ഇസ്കൂൾ വണ്ടീലല്ലേ. നമ്മള് പഠിക്കണ സമയ ഞങ്ങള് പഠിക്ക്ണ സമയത്തൊക്കെ നടന്നിട്ട സ്കൂൾക് പോയിട്ടുണ്ടായിര്ന്നത്. അപ്പൊ മഴ കാണാൻ നല്ല ഭംഗിയാണല്ല. അതുകൊണ്ട് ചോദിച്ചതാണ് ഞാന്. മോള് സ്കൂൾ വണ്ടീലാണോ.? അതോ ഇങ്ങനെ നടന്നിട്ടാണോ സ്കൂള്ല് പോയിട്ടുള്ളത്.
നടന്നിട്ടല്ല. ഞാ
അതെ ആഹ് അത്ശരി. ഉം ഉം ഉം ആഹ്. മിക്കവാറിപ്പോ അങ്ങനെ തന്നെയാണല്ലോ സ്കൂൾ ബസ്സാണ് എല്ലായിടത്തും.
ഉം
ഉം പിന്നെ വേനക്കാലത്ത് വീട്ടില് വെള്ളണ്ടാവോ?
ആഹ് ണ്ടാവും.
അതെല്ലെ. ഉം ഉം ഞങ്ങളിവിടെ ഉം വേനൽക്കലത്ത് തന്നെ വെള്ളം കുറവായിരിക്കും. ഉം
ആഹ്.
ഉം കോഴൽക്കിണറുണ്ട്ട്ടോ അതില് കൊറച്ച് വെള്ളക്കണ്ട്.
ആഹ് ആഹ് ശരി അടുത്ത കോള് വിളിക്കാട്ടോ.
ആഹ് ഓക്കെ ട്ടോ ഓക്കെ.
ആഹ് ശരി